ഓഹ് ഓഹ് കേൾക്ക്ണ്ട്
വേറെ പിന്നെ വിശേഷങ്ങളൊക്കെ
സുഖാണ് അങ്ങനെ പോണേ.
ആഹ് മഴയുണ്ടായിരുനോ ഇന്ന്
ആഹ് ഇല്ല ഇന്ന് വല്യ മഴ ഒന്നുമില്ല ട്ടോ ഇന്ന് ഫു വെയില് ഇങ്ങനെ നല്ല വെയിലുണ്ടായിന് ഉം ഡ്രസ്സ്ക്കെ ഒണങ്ങി കിട്ടി. ഏറ്റവും വലിയ ടാസ്ക് ആണ് ഡ്രസ്സ്ഒണക്കാന്നുള്ളത് എനിക്ക് ആ മയത്ത്ന്ന് അതന്നെ
രാവിലെ ഇവിടെ നല്ല കാറ്റും കാറ്റും മഴയായിറുന്നു രാവിലെ തന്നെ
രാവില ഉണ്ടായിന് രാവിലെ ഉണ്ടായി പിന്നെ വെയ്തില്ല പിന്നെ വ
അതന്നെ പിന്നെ പെയ്തില്ല പിന്നെ വല്ലാണ്ട് വെയിലും ഇല്ല എന്നാ ഇങ്ങനെ മഴക്കാറ് മൂടി നിപ്പുണ്ട് അങ്ങനെ ആയപ്പോ ഞാൻ പുറത്തുന്നെ ഇട്ട് പക്ഷെ മൊളില് കെയറാനൊരു പേടി ഇങ്ങനെ തെന്നിക്കിടക്കുണ്ടാവോല്ലോ മഴ പെയ്തിട്ട് ഒണങ്ങിട്ടൊന്നും ഉണ്ടാവില്ല വാർക്കാ അപ്പൊ അതുകൊണ്ട് ഇവിടെ താഴ
സ് ലൊക്കെ വെള്ളം നിക്കും. നമ്മളെ ടെറസില് വെള്ളം നീന്നിട്ട് ഇങ്ങനെ വഴ്‌ക്കാണ് ഇൻക്ക്പേടിയാ പോവാന് ഞാൻ കുട്ട്യോളോടെന്നെ പോവര്ത് പറയലാ ആഹ്
വെറ്തെ റിസ്ക് ഇട്ക്കണ്ടാട്ടോ ഇവിടെയുംമതേ തെന്നി ആണ്ട് കാല് വെക്കുമ്പോ തന്നെ അങ്ങട്
ഇമ്മേയ്ഹ്
നമ്മള് സ്കേറ്റിങ്ങിന് പോണ പോലെയാണ് പോണത് നടുവും അടിച്ച് വീണ് ച്ചോണ്ട് ന്നിവരാ ഹരുണ്ട്
ഇമ്മേയ് അതെല്ലെ പേടിയാണ് അപ്പൊ ഞാൻ മി ഞ്ഞാന്ന് ട്ട് തിം ഞങ്ങള് ഇങ്ങനെ കാക്കിം ഞാനും കൂടി ഞായറാഴ്ച ആയോണ്ട് കേറിയപ്പേ മേലെ കെ എന്തിനോ മേലക്ക് കേറിയപ്പോ നോക്ക്യേതാ മേലെ യൂസ് ചെയ്യല്ലൊന്നുല്ല മേലെ ഒര് റൂമ്ണ്ട് പക്ഷെ അമ്മക്ക് ഇവിടെ താഴെയ്ള്ള ആൾക്കാരല്ലേ ഉള്ളൂ ഞങ്ങള് ഞങ്ങള് മൂന്നാൾകും കുട്ട്യാളും ഞങ്ങളും അല്ലേ അപ്പൊ പിന്നെ ഓലൊറ്റക്ക് പോയി കെട്ക്കാനൊന്നും ആയിട്ടില്ലല്ലോ കുട്ട്യാള് ആഹ് അപ്പൊ അയ്ന്റെ അഹ് മേലെ ഒറ്റക്ക് പോയി കെട്ക്കാനൊക്കെ പേടിയാവും വേറൊറ് റൂമ്ണ്ട് ഇവടെ താഴെ അപ്പൊ അവിടെ കെട്ക്കും അവര് ആഹ് ആഹ് അപ്പ ഇല്ലേ അങ്ങനെ എന്തെയ്യും ഞങ്ങള് മേലക്ക് എന്തിനോ പോയി നോക്ക്യേപ്പൊ ടെറസിന്റെ ഓപ്പൺ ടെറസ്ക്ക് നോക്കിയേപ്പണ്ട് വെള്ളം ഇങ്ങനെ നിക്ക്ണ് വെറുതെണ്ട് എറങ്ങാൻ നോക്കിയെ കാണ്ട് വൈക്ണണ്ടീനിം അപ്പൊ പിന്നെ കാക്ക പറഞ്ഞു വെർതേ ഇതാക്കണ്ട
അകത്തോട്ടെന്നെ പോയ്ക്കോളാം പർഞ്ഞ് ആഹ് വെറ്തെ റിസ്ക് എട്ക്കണ്ടല്ലോ ഞാനു അങ്ങൻതന്നെയാ ഒരോരിസം ബ ക്കെറ്റൊക്കെ ആയിട്ട് ഫുള്ള് തുണിയൊക്കെ ആയിട്ട് കേറി കേറി കാല് വെ ക്കലെല്ലാ അങ്ങോട്ട് വഴ്‌കി വഴ്‌ക്കി അങ്ങോട്ട് പോയി ഒരു കണക്കിനാ ആ സൈഡില് പിടിച്ച് നിന്നത് അല്ലെങ്കി പോയേനെ എന്റെ പൊന്നേ ആഹ് ഞാന് പിന്നെ കേറിയിട്ടില്ല തീർന്ന് അതോടെന്നെ ആഹ് ആഹ് എന്നിറ്റ് ഇന്ന് കേറിയൊന്നു ഇല്ല അതുകൊണ്ട് ഉണങ്ങിയുമില്ല ഇവിടെ ഫുള്ള് മരങ്ങളാടാ പ്ലാവും അത് ഇതൊക്കെ ആയിട്ട്
ഞങ്ങൾക്ക് ഇവ്ടെ സ് സ്ഥല ഇല്ല്യ അങ്ങനെ സിക്കാൻ വല്ല്യെ സ്ഥലല്ല ഞങ്ങളൊരു കോമ്പൗണ്ട് ഇവിടെ നാല് മക്കളാ ഇവല് കാക്കക്ക് രണ്ട് ഏട്ടന്മാരും ഒരു അനിയനു ആ നമ്മളൊ ഒരു കോമ്പൗണ്ടിൽ നാല് വീടാ അയ്ല് വെ മുറ്റൊന്നുംല്ല ഇങ്ങനെ വല്ലാതെ. അപ്പൊ എല്ലാ ഭാഗത്തുരായി ഒരു അയല്ണ്ട് കെട്ടിയിട്ട്ണ്. പൊറത്ത് അപ്പൊ ഞാൻ വല്ലാതൊന്നും അവിടെ ചിക്കല്ല മുറ്റത്ത് ഇവിടെ അടുക്കള ഭാഗത്ത് ഷീറ്റ്ട്ട്ണ്.
ആഹ് ഇവിടെയും അതേ അടുക്കള ഭാഗത്ത് ശീ റ്റ്ട്ടെങ്കിലും പക്ഷെ മരങ്ങൾ ഉള്ളോണ്ട് ഒന്നും ഒണങ്ങൂലാ ഫുള്ള് മരങ്ങൾടെ ചു റ്റോലിയാണ് ഒരു വെയ്ല് പോലും കിട്ടൂല. നമ്മളെ വീട്ടിലേ വെയില് കിട്ടൂല ആകെ വെയില് കിട്ട്ണത്. ആഹ് വാർക്കയുടെ മോൾള് മാത്രെ ഒള്ളൂ ബാക്കി ഒര് വീട്ടിലും വെയ്ലില്ല അത്കൊണ്ട് ഇന്നത്തെ ഒന്നും ഒണങ്ങീട്ടില്ല. മോൾളൊന്നും കൊണ്ടോയി ഇട്ടില്ലല്ലോ എന്നിട്ട് ഇവടെ തന്നെ കൊണ്ടെന്ന് ഇപ്പർത്തെന്നെ. ഇട്ട്ട്ട്ണ്ട് ആകെ ഷോളും മുണ്ട്കളും മാത്രം ഒണങ്ങി ബാക്കി ഒന്നും ഒണങ്ങിയിട്ടില്ല. പിള്ളേര്ടെയെക്കെ ആവുമ്പോ നല്ല വെയ്ലിൽ തന്നെ കെടന്നൊണ ങ്ങണം എന്നാൽ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലായിരിക്കും അതെന്നെ
തിരിട്ടെക്കാനും പറ്റൂല വേറെ വേറെ ഒര് സ്മെല്ലാ എവ്ടെ ആഹ് കുഞ്ഞ്ങ്ങൾത് നല്ലം ഇണ്ടാവും മൂന്നാളും ചെറിയ മക്കളല്ലേ. അപ്പൊ മൂന്നാൾതും മോൻന്റെ ഒക്കെ ഇണ്ടല്ലോ ഒരെട്ടം പോവാ ആണ്ട് കഴിച്ച് ചിടാ പിന്നെ രണ്ടാമത്തെ മാറ്റുക ആഹ് ഞാൻ പറയൂം വി ഏഹ് എത്രയെണ്ണവാ തിരുമ്മാന്
അതല്ലാ വേനലില് തിരുമ്മണ പോലല്ലല്ലോ മഴക്കാലത്തല്ലേ
ഉം അതന്നെ വാഷിഗ് മെഷീനിൽ ഒണക്കാണ്ടാണ് ഞാൻ ഇടുക ഒണക്കി വെള്ളം നല്ലോ പീ ക്കാണ്ട് ഉം ഇന്നിട്ടും ഒന്നൊണങ്ങി കിട്ടാ ഭയ
ഇവിടെയും ഒണങ്ങൂല വാഷിംഗ് മെഷീനിൽ ഒണക്കിയാലും കാര്യവില്ലല്ലോ നല്ല വെയിലിന് വെയിലൊരു ഉച്ചവരൊക്കെ ഉണ്ടായ മതിയാരുന്നു
നല്ലൊരു വെയില് കിട്ടാണ്ട് തന്നെ ഒണങ്ങാനല്ലേ ഡ്രസ്സുകള് ആ സ്മെല്ല് പോകണെങ്കില് അല്ലെങ്കി ഒരു വേറെ സ് സ്മെല്ലാണ് ഇങ്ങനെ അകത്ത് കൊണ്ടോയിട്ട അവിടേം സ്മെല്ലാണ് ഞാന് പറയും ഒണങ്ങിയില്ലെ പിന്നെ അകത്തക്കന്നെ കൊണ്ടരാൻ പറ്റുല ഡ്രസ്സ് പറയും ഇവിടേ അടുക്കള ഭാഗത്ത് ഷീറ്റിന്റടീല് ഞങ്ങ കയ്ല് കെട്ടീക്കാ അങ്ങനെ മഴൊക്കെ പെയ്താല് ഫുള്ള് നനയും മഴ പെയ്താല് ശീതലൊക്കെ അടിച്ചാല് ഇന്നലൊക്കെ നല്ല കാറ്റയ്നി ആ കാറ്റില് മൊത്തം നനഞ്ഞ് ഞാ എടുത്തില്ല അവിടന്നെ വെച്ച് ആഹ് പിന്നെ എടുത്ത് വച്ചീട്ടിവിടെ
പണിയല്ലേ കുഞ്ഞിനെ ഇട്ട് ഇവർക്ക് ഇങ്ങനെ ഫുഡ് ഒക്കെ കൊടു ത്തുവിടണോ സ്കൂളിലേക്ക് പോകുമ്പോ ഇവടെ നമുക്ക് കു ഫുഡ് ഒക്കെ കൊണ്ടു പോണം രാവിലെ
ഇവിടെ ചോറ് അവിടെ കിട്ടും ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ കിട്ടും രാവി ലെ മോൻക്ക് മദ്രസ് വണ്ടി ഏഴ് മണിക്ക് വരും ഏഴ് മണിക്ക് അവനിക്ക് സ്കൂളിലേക്കുള്ള ഉപ്പേരിയും ഏഹ് പത്ത് മണിക്ക് ഏഹ് എന്താ മദ്ര സ് വിട്ടേന് ശേഷം കുടിക്കാനുള്ള ചായയും സ്നാക്സും അതും പിന്നെ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടണം ഏഴുമണിയാവുമ്പത്തെ വണ്ടി വരും ആഹ് ആഹ് ഇന്നേ എന്നേക്കും ചെലപ്പോ അഞ്ചരൊക്കെ ആകും ഞാപ്പ ഒന്നും ആവൂല ചെ ചിലപ്പങ്ങടു രണ്ടാമത് അല്ലെ നാലണേ നാലര ഒക്കായിട്ട് ആഹ് അതന്നെ ആഹ് എന്തെങ്കിലും ചെലപ്പ രാത്രി അരച്ചച്ചിണ്ടാവും ഇങ്ങനെ ദോശക്കൊക്കെ അത് ചുട്ടെടുത്താ മതി അത് ചുട് അപ്പൊത്തേനും മോളൊണരും ആഹ്
അതാണ് പാട് നമ്മളെ എഴുന്നേറ്റാ അപ്പ ഈ കുഞ്ഞുങ്ങളടെ നീക്കും ആഹ് പിന്നെ ഫീഡെയ്യണം അല്ലെങ്കി കരച്ചിലായി വാശിയാണ് ഇപ്പൊ ഉം ൻ്റെ
ൻ്റെ അഞ്ചാം മാസം ആയിട്ടള്ളൂ ഭയങ്കരം കരച്ചിലാ വാശി പിന്നെ ഇങ്ങോട്ട് കു പാലൊടുക്കാൻ വരുമ്പണ്ടല്ലോ അങ്ങട്ട് തിരിയണകാണാ അപ്പ നാ പറയും ഇത്ര ആയി
പെമ്പിള്ളേരു വേണോ എങ്ങനെയാണ്
അല്ല മൂത്തത് മോള് രണ്ടാമത്തത് മോന് ആഹ് രണ്ടാമത്ത മൂത്തത് മോന് മൂന്നാമത്തത് മോള് ആഹ് രണ്ടു മോളും ആഹ് ആഹ് രണ്ടാമത്തത് മോനാ
സെയിം തന്നെ പക്ഷെ എന്റെ മൂത്താളാണ് മോൻ ഉം ആഹ് രണ്ടാമത്തെ മൂത്തത് പെൺകുട്ടി ഏറ്റവുളയത് പെൺകുട്ടി അങ്ങനാ
ആഹ് ആഹ് ആഹ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എങ്ങനെ ഓഹ് ഇഷ്ടാണ് ആഹ് ഇഷ്ടാണ് പക്ഷെ ഓല എന്തെങ്കിലു ടിവിയിലൊക്കെ കണ്ടിങ്ങനെ ഒലെ ഇതായി ഇരിക്കണെങ്കില് നമ്മ നോക്കാൻ പറയാൻ പറ്റൂല്ല ഇങ്ങനെ ആഹ് ആം ഇ ഓ ആ ഒരു കളിയിലാണ് പിന്നെ ഫോണിൽ ഗെയിം കളിക്കാണേച്ചാല് നമ്മള് നോക്കാൻ പറയാൻ പാടില്ല
പാടില്ല ആഹ് വേറെ ഇങ്ങനെ ഹെൽപ്പിന് എടുത്തോണ്ടൊക്കെ പോവാൻ അടുത്തൊക്കെ ആരെങ്കിലും ഉണ്ടോ
ഉം ആഹ് മൂത്തച്ചന്റെ മോളൊക്കെണ്ട് അതൊക്കെ സ്കൂളല്ലേ ഇപ്പന്നെ എല്ലാർക്കും സ്കൂളാണ് എടുത്ത് പോവുവൊക്കെ ചെയ്യും ഞായറാഴ്ചകളിലൊക്കെ വരും ഇങ്ങനെ
ആഹ് ബേബിയാവുമ്പഴേ കുറച്ചൊന്ന് എടു
അതന്നെയാണ് ആഹ് ആഗ്രഹക്കാരം ഭയങ്കരംഭൂതിയണെല്ലാർക്കും ഇങ്ങനെ
ആഹ് കുഞ്ഞ് എന്നിട്ട് ഇപ്പൊ ഉറങ്ങാണോ
എങ്ങനെ ആഹ് ഇപ്പോ ഒറങ്ങുവാ ആഹ് ഉറങ്ങുവാണ് ഞാൻ ഉറക്കി ഇങ്ങനെ തൊട്ടിലാട്ടി കൊടു ഇല്ലില്ല അഞ്ചു മാസം ആവണേയുള്ളൂ ആഹ്
ആഹ് അഞ്ചു മാസം കഴിഞ്ഞിട്ടില്ലാല്ലേ ആറാകുമ്പോ കൊടുത്താ മതിയല്ലോ ആഹ് ആറ് ഇതിപ്പോ ബ്രസ്റ്റ് ഫീഡിങ്ങാണല്ലോ ഈ ടൈമ് ഒക്കെ അല്ലെ ഉം ഞാനും അങ്ങനെ തന്നെയാട്ടോ ചെയ്തത് ആറ് അഞ്ച് തികഞ്ഞ് ആറ് ഒരു പകുതിയൊക്കെയായപ്പൊ കൊടുത്തു ഹ് ഒരുപാട് ലേറ്റ് ആറ് കഴിയാൻ വെയിറ്റെയ്തില്ല
ആ അ നമ്മള അങ്ങനെ എന്തെങ്കിലും ആഹ് ആഹ് നമ്മള് അങ്ങനെ ഉണ്ടെങ്കിലും ഇതീലല്ലേ കൊടുക്കുക ഫസ്റ്റ് ഇബലക്കൊക്കെ മക്കൾക്കൊക്കെ കൊടു ത്തത് ഈ ഇതൊടാലോ എന്തോ രാവുകളൊക്കെ ഇണ്ടാവൂലേ ഈ മുഹറ ആഹ് മ മറ്റേ ഏഹ് എന്താ എന്താ പറയാ ബറാത്ത് രാവ് മീറാജ് രാവ് അങ്ങനത്തോരോ രാവുകളാ ആഹ് രാവിനൊക്കെയാണ് ഓൽക്ക് ആറു മാസം ആയിഞ്ഞത് മോക്ക് ബറാത്ത് രാവിനേനി മോൻന്റെത് എനിക്ക് ഓർമ്മയില്ലാ ഇവൾടെ ഇനി വരുന്നത് റബ്ബിൽഹവൽകാണ് വരുന്നത് ആറു മാസം
ഓ അപ്പൊ നെയ്ച്ചോറ് കൊടുക്കാം അല്ലേ ആദ്യമായിട്ട് നേറച്ചേന്റെ ഇൻഷാഅല്ലാഹ്
ചോറ് ഇന്റെയമ്മ വിളിച്ചപ്പം പറയും ഇങ്ങനെ
ആഹ്
അങ്ങനെ കൊടുക്കട്ടെ മുത്ത് നമുക്ക് അന്ന് എന്ന് പറിം അന്ന് കൊടുക്കണം കുട്ടിക്ക്‌ ചോറ് ഇട്ടോ പറയും
അതന്നെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഫ്രണ്ട് ഇപ്പോങ്ങനെ അവരൊക്കെ ഗീ റൈസ് ഒക്കെയാണ് കൊടക്കാ ആദ്യായിട്ട് നമ്മൾ ഇവിടെ കുറുക്കാണ് കൊടുക്കാ ഗീറൈസ് ചോറ് അല്ലെ നിങ്ങളൊക്കെ അങ്ങനെയല്ലേ കൊടുക്കാ
ചോറ് കുറച്ച് തോള്ള അങ്ങനെ കുറച്ച്ന്താക്കി വെച്ച് കൊടുക്കും പിന്നെ നമ്മള് കുറുക്ക് കൊടു ക്കും ഓ ചോ ചടങ്ങായിട്ട് ആഹ് അങ്ങനെ അങ്ങനെ ആഹ്
അപ്പൊ ഈ ഗീറൈ
ചോറ്ടെക്കാ പറയും ഫസ്റ്റ് ഫസ്റ്റ് ചോറെടുക്കാന്നറിം അപ്പൊ ന റബിലവലിന്റെ ചോറന്നെവുമ്പോ ഇല്ലയല്ലെ
കസിനെക്കൊണ്ട് ആഹ് ഇതൊക്കെ ചെല ഭാഗ താരിക്കും നമക്കത് അറിയും കൂടിയില്ല അങ്ങനെ ഇണ്ട് എന്നുള്ളത് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാ നമ്മള് ഫസ്റ്റ് ചേനേ ഈ റാഗി കൊടുക്കീട്ട് അങ്ങനെ കൊടു അതായിരിക്കും മിക്കവാറും ഫസ്റ്റ് ഫുഡ് പിന്നെ
ഇങ്ങനെ മുത്താറി വെരകിയതോ അങ്ങനൊക്കെ ആയിട്ട് വെള്ളം പോലൊക്കെ ആക്കീട്ട് ട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങയ്യ അങ്ങനെ ഇവർക്ക് കൊടുത്തിനി കേട്ടോ പിന്നെ നമ്മള് അപ്പം തന്നെ പിന്നെ ആഹ് മാസങ്ങളിലൊന്നും പിന്നെ ഭക്ഷണം ചോറായിട്ട് കൊടുക്കൂല
കൊടുക്കൂല ആഹ്, ഈ ഫസ്റ്റ് കൊടുക്കണ ഒരിത്തിരി കൊടുക്കണ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നൂല്ല.
ചടങ്ങ് മാത്രേ ഉള്ളൂ, പിന്നെല്ല.
അപ്പ, ഈ എന്റെ ഫ്രണ്ട് പറഞ്ഞ് കഴിഞ്ഞപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര അതിശയ ആയി. എടി അങ്ങനെ കൊടുക്കോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവളെ അടുത്ത് ചോദിക്കായിരുന്നു. കൊട് കൊടുക്കണ്ടാ ട്ട, കുഞ്ഞിനെ വല്ല വയറുവേദയും പിടിക്കും. നീ ഒന്ന് പോയേ, ഇവിടെ എല്ലാരും ചെയ്യണതണ്.
ആഹ് ഇല്ലി ല്ല ഒരു തുള്ളി കൊടുക്കുള്ളൂ. അതിനെ നല്ല നൈസാക്കി നമ്മള് കുറു കുറുക്ക് കൊടുക്കണ മാതിരി നല്ലതൊക്കെയാണ് കൊടുക്കുക. കുറുക്ക് കൊടുക്കണ മാതിരി.
ഇല്ല ല്ലോ? നമ്മള് അത്രയും ശ്രദ്ധിച്ച് വെള്ളം പോലെയൊക്കെ കാച്ചി കൊടുത്താലും ചിലപ്പോ വൊമ്മി റ്റിങ്ങായിരിക്കും. വയറിന് ഡയജഷൻ കറക്റ്റ് ആവാത്തൊണ്ട് അപ്പൊ എനിക്ക് പേടിയായിരുന്നു. അവള് കൊടുക്കാ പോണന്ന് പറഞ്ഞ അപ്പോഴ്
ഇല്ല, ആഹ്
നിന്ന് അങ്ങന അതൊക്കെ കഴിഞ്ഞ്. പിന്നെ ന്താണ്.
പിന്നെ എന്തൊക്കെ, അപ്പ അങ്ങനെ. ഓ, പോവാറുണ്ട്. ഇങ്ങനെ ഭയങ്കര ഇഷ്ട. ഈ, ഞായറാഴ്ച കളൊക്കെ ഒന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാ. ഇവിടെ എന്തൊക്കെ ന്നെ ആയാലും ഒന്ന് പൊറത്തെറങ്ങാ പറഞ്ഞ ഞാൻ പറയും. ഞമ്മള് ആറ് ദിവസം വീടിന്റെ ഉള്ളില്. നിക്കാണ് ആകെ ഒരു ദിവസത്താണ് നമുക്ക് കിട്ടണത്. ആഹ്, ഒരു ദിവസം ഞങ്ങളെ കൊണ്ടോയിക്കൂടെ പറയും. ആഹ് ഇക്കാക്ക അപ്പൊ ഇക്കാക്ക പറയും, ഞങ്ങള് ആറ് ദിവസം പൊറത്താണ്. ആകെ, ഒരു ദിവസാണ് ഇവിടെ കിട്ടണത് പറയും. എന്നോട് പറയും. ആഹ് ഒരു, ദിവസ ഞങ്ങൾക്ക് കിട്ടണത് ഇവിടെ, അത്. ഇപ്പൊ, അന്ക്ക് പൊറത്ത് പേണായിരിക്കും. ആഹ് അതാ പറയാ. ഉം, അപ്പൊ എപ്പോഴും.
റെസ്റ്റ് എടുക്കട്ടെ, എന്ന് പറയുള്ളൂ. ആദ്യമൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ വാശി പിടിക്കുവായിരുന്നു. പക്ഷെ, ഇപ്പൊ അങ്ങനെ പിടിക്കലേ, ഇല്ല. ഇപ്പ, നമുക്ക് ഓരോ വഴി പരിപാടികളായി നമ്മൾക്ക് പ്രാരാപ്ത ഇത് ങ്ങള് പിള്ളേര് ഒക്കെ, ആയി കഴിഞ്ഞപ്പോ? ഓക്കെ, ഓക്കെ
ആഹ്, ഓക്കെ